എന്തൊക്കെ വർത്താനം സുഖല്ലേ
സുഖാം
ച്ച ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം ഇല്ല കഴിച്ചില്ല നിസ്ക്കരിക്കട്ടേ ര്‌ച്ച്
ആ എന്താ ണ്ടാക്ക്യന്ന്
ചോറ്ണ്ട് മത്തൻ കറിയാണ് മീൻപൊര്ച്ചെ
ആ അങ്ങനെ പിന്നെ ആന്തെ ലെയ്റ്റായത് ഭക്ഷണം കഴിക്കാൻ
ഒന്നുല്ല ഇന്ന് സ്കൂളില്ലല്ലോ അപ്പൊ മക്കളൊക്കെ
ആ ഉം മഴണ്ടോവടാ
ഇല്ല ഇന്ന്പ്പോ നല്ല വെയിലാ
ആ ഇവടെ അങ്ങൻ തന്നെ രണ്ടു മൂന്ന് സായിട്ട് നല്ല വെയിലാ
ആ ഇന്നലെഞ്ഞ മഴണ്ടായി ണ്
ഏഹ് ഇവിടൊന്നുംന്ന ഇന്നലെന്നും മഴല്ല വ്യഴായ്ചെങ്ങ മഴ പെയ് യ്ത് ക്ക്ന്ന് പിന്നെ മഴല്ല
എല്ലാ വ്യാഴ ഇന്നലേം മിഞ്ഞാന്നൊന്നും ഇവടെ മഴല്ല
ഉം ഇന്നിപ്പ നല്ല വെയിലാ അപ്പൊ ഓ ഓ കൊറേ പണികളുണ്ടായില്ലോ വീട്ടില്
പിന്നെന്തെക്ക്യാ മാങ്ങേം ചക്കേക്കെ ഇണ്ടാവടെ
ഓ
ആ മാങ്ങ ഇവടേം കഴിഞ്ഞ് ചക്കണ്ട് ഏ റംമ്പുട്ടാനൊക്കെ കൊറേ ഓ
ഓ വീട്ടില്ണ്ട് തറവാട്ടിലുണ്ട് അമ് ഞങ്ങളെ പേരേലുണ്ട്
ഏ പൊർത്ത് വീ കടേ കൊട്ക്കോങ്ങള്
ഇതല്ല അമ്മളന്ന അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഓരോര്തര്ക്ക് കൊട്ക്കും കടെ കൊട്ക്കുമ്പോ തോന്നെ വേണ്ടേ അയ്‌നാ ത്രൊനി
ട്ടാ റംമ്പൂട്ടാന് പക്ഷേ ഭയങ്കര വെലയാണ് കടേലൊക്കെ
ആഹ് ഇപ്പൊ സീസണ് ആയത് കൊണ്ട് നല്ല നല്ല വിലയായിരിക്കും നമ്മള് പിന്നെ പീടികന്ന് വാങ്ങി ക്കില്ല നമ്മളന്നെ കൊല്ല ന്തെരവിടെ ഉണ്ടാകുന്നതു കൊന്തൻ
ആണ്ടെ ചക്കയും മാങ്ങിയൊക്കെ പോലെ തന്നെ ഇതും ഉണ്ടാവുംമ്പോ തന്നെ കീനോട്‌വീ
ല്ല ആഹ ഹ ഹ ആഅപ്പൊ
ഉം
പിന്നെ മഞ്ഞ ഇണ്ട് വേറെ മഞ്ഞ ആയില്ല ഒട് മൂ
ആ ഏ ആ പറ ആ
ആ അത്
വേറെ എന്തെങ്കിലുമൊക്കെ പച്ചക്ക ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടോ
ഇല്ല വേറെന്തും വേറെന്ത് തറവാട്ടിലുണ്ട് ഇത് ഇനിപ്പേ നി പറയാ
എന്ത്
ബട്ടർ
ആ
മം
മം എനിക്ക് ഭയങ്കര ഇഷ്ട ഫ്രൂട്സ്കളൊക്കെ ണ്ടാ വൂന്ന് വച്ചാ നമ്മളവിടെ ഒന്നും ഉണ്ടാവില്ല
ആ ശരി
ഉ
ആ അങ്ങനത്തെ സൈസ് ഏരിയയി
ആ അതെ നമ്മളെ ഇവിടെ അങ്ങനെ കൃഷിയൊ ക്കെ ഉണ്ടാവും പക്ഷെ ഫ്രൂട്ട്സുകളൊന്നും അങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിഒട്ടുമില്ല ഉണ്ടാവുന്നുള്ളൂ
ആ ആ
മാങ്ങയും ചക്കേക്കെ ഉണ്ട്ട്ടാ ഇഷ്ടംമാതിരി അതിനൊന്നും ഒരു കുറവൂല്ല ഉം മാങ്ങയിപ്പ കഴിഞ്ഞു സീസൺ കഴിഞ്ഞല്ലോ
മാങ്ങേന്റെ
ആ നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം മാതിരിണ്ട് പിന്നെ മ്മളെ വീടിന്റെ ചുറ്റില് നമ്മുടെ ഫാമിലി തന്നെയ രണ്ട ഇക്കാക്കാരു പിന്നെ രണ്ടു ഇളപ്പാര് അങ്ങനെ ഞങ്ങളെ ചുറ്റിലുള്ളത് കുടുംബക്കാരന്നെ ഉള്ളു അതൊണ്ട് എല്ലാരും വീട്ടിലുണ്ട് നിറയ മാവണ്ട്
അത് ശരി
ആ അതൊണ്ട് തന്ന മാ മാങ്ങക്കും ചക്കക്കുമൊന്നും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല വീട്ടിനു ചു റ്റും ഫാമിലി തന്നെ ആയതുകൊണ്ട് ഒക്കെ നമ്മള് സ്വന്തം പോലെ തന്നെ അല്ലെ അവിടുന്നും പറിക്കും പറിക്കും ഇവിടുന്നും പറിക്കും ഏത് മാങ്ങയാണോ ഇഷ്ടം അത് അവിടെ പോയി പറിച്ച ട്ടു കൊണ്ടരും അങ്ങോട്ട് ഇങ്ങോട്ടും കെ പറി ക്കും നല്ല രസല്ലേ
ആ
ആ പിന്നെന്താണ്
മ് മക്കളൊക്ക വീട്ടി ഉണ്ടോ
ആ ഇന്ന് സ്കൂളില്ലാത്ത ദിവസല്ലേ ഉണ്ട എല്ലാരും ഇല്ല എനിക്കില്ല
ഏ
ആ വീട്ടിൽ അനിയത്തീടെ കുട്ടിയും അനിയത്തീടെ കുട്ട്യോളും അങ്ങനക്കെ ഉണ്ട്
ആ ഉം
ഉം ഉം പച്ചക്കറികളൊക്കെയുണ്ടോ അവിടെ
പച്ചക്കറി ഇങ്ങനെ പച്ചമുളക് ഇകത്തൊക്കെ ഉണ്ടാക്കീന്
എല്ലാണ്ട് കാര്യമായിട്ടും ആ
അല്ലാതെന്നില്ലാ
മ് ആ നിങ്ങള് വാങ്ങിക്കൊണ്ടൊന്ന് കുഴിച്ചിട്ടതാ
റംബൂട്ടാൻ അല്ല ഒ ഉം ഒരു തൈ ബഡ് ചെയ്തത് താണ് മഞ്ഞന്റെ ബഡെയുന്നത് അമ്മോശക്ക എവിടുന്നോ കൊണ്ടോന്നതാ മറ്റേ പിന്നെഞങ്ങള് കുര്യന്നെ കയി രു ഞങ്ങളിവടെ ഇവിടെ കൂട് ണേന് മുന്നേ കുരു കുയിച്ചിട്ടതാ പത്തൊല്ലക്കായി ഉ വല്യ മ രാണ് അപ്പൊ കൊറച്ചായിപ്പണ്ടാവ്ണ് ആ ന്നറിയച്ചാല് നമ്മളാവശ്യ ത്തിനൊക്കെണ്ടാവുംതറവാട്ട് കുറെ ണ്ട്ഞങ്ങൾ ത് പിന്നെ തോനല്ല നമ്മളാ
ആഹ ക ടെന്ന് വാങ്ങാതെ. തിന്ന
ആഹ കടയത്തെ അല്ല കട ഇങ്ങനെ ഒരു കൊ ഉപ്പാണല്ലോ ഉണ്ടാവ
ആ അതെ രണ്ട് ത മൂന്ന് ത രണ്ട് തരണ്ട് ഒന്ന് മ്പേ കുരുന്ന്ടർന്ന് കിട്ടുന്നത് പിന്നെ ഒന്ന് ആ അതാണ് അത ഒന്നും കൂടെ ടേസ്റ്റ് ച്തിന്ന നൊന്നു മറ്റേത് കുരു ലിങ്ങനെ ഒ ട്ടി പിടിച്ച് കടക്കും അയെങ്ങനെ കാ ലർചികേസൻ കിട്ടൻ കുറച്ച് പ്രയാസാണ് പിന്നെ ആ അതെ അതെ അത് ഗുരുവേ കുട്ടികൊക്കെ കൊട് ക്കാൻസുഖരിക്കും കാരണം നമ്മുക്കൊന്ന് കുരു കളഞ്ഞിട്ട് കൊടുക്കാൻ വരും മറ്റേത് ആ കുരു തൊള്ളൽ ട്ടാലേ കടിച്ചു തിന്നാനാവോ ളു ഉ ആ അതെ മുഴുവൻ ആവുല്ല വെറുതെ പൂതി ക്കി തിന്നാനും അങ്ങനെ പറയാതെ ക്ക് കിട്ടൂല
ആ പിന്നെ പുതിക്ക് മക്കൾക്ക് പീടന്ന് ഇല്ലാത്തോലൊക്കെ വാങ്ങിക്കൊടു ക്കല്ലാ
ആ അതെ അതന്നെല്ല എനിക്കൊക്കെ ഭ ഭയങ്കരഷ്ടാ ഇപ്പൊ ഇപ്രാവശ്യം വാങ്ങാൻ പ്രലഷി പ്ര്രാവസ് എന്തോ വീട്ടില് വിരുന്ന് വിരുന്ന് വരുമ്പോ ഒന്ന് രണ്ടാൾ കൊടുത്തു തന്നിരുന്നു അങ്ങനെ ഒരു പൂതിക്ക് ഒന്ന് രണ്ടെണ്ണം തിന്നാ കിട്ടി രണ്ട റംബുട്ടാനണ്ടല്ലോ ഒന്ന് മഞ്ഞ കളറും ചോപ്പ് യിട്ടില്ലേ മഞ്ഞ കിറൽ ഉണ്ടാവുന്ന ഒരുര റംബുട്ടാൻ ഞാൻ അത് ആദ്യമായിട്ട് കാണണേ ഇവിടെ ആരോ കൊണ്ടു പോന്ന അപ്പൊ ഞാൻ ആഹ ആഹ അത് ഇവിടെ ആരും ണ്ട് ഞാ പറ നല്ലത് പക്കാത്തതാണ് ഇത് പച്ച ഓലക്കൊന്ന് പ അേ ദസം പറിച്ചിട്ട കൊണ്ട് തന്നാ പോരന്നക്കെഞൻ ഉ്നോട് പറഞ്ഞഞ് ആ ഉമ്മ പറഞ്ഞു ഇത് പൗത്തോ പച്ചയാണെങ്കിലും മധുരൊക്കെ ഉണ്ട്ന്ന്റഞ്ഞ് പുളിപ്പൊന്നൂല്ല അപ്പ ഞാന്തിന്നപ്പ നല്ല ടേസ്റ്റ് എന്നാ ഞാൻ പറഞ്ഞ് എന്നാ ഇത്ങ്ങന? ഇപ്പം ആയിരിക്കും ചെലപോ അപ്പം ഉമ്മ പറഞ്ഞാ ആ ഒരു പറഞ്ഞിരുന്നത് ഇങ്ങനെ തന്നെയാണ് അവിടെ കഴിഞ്ഞ് പോഴിക്കിന്നാ പറഞ്ഞേ അപ്പോളാ എന്ക്ക്തിരു വീട്ടുകാരണ്ട്ന്നുള്ളത്
മഞ്ഞ
ഇവിടെ ഇവിടെ നമ്മള് വീടിന്റെ കൊറച്ച് അടുത്ത് പറഞ്ഞാല് മ നടന്നു പോകാനേ ഉള്ളൂ എങ്കിലും കൊറച്ച് ദൂരെ ആയിട്ട് രണ്ട് വീട്ടിലുണ്ട് പക്ഷെ ചോയ്ക്കാൻ മടി അതാ. നിറയേണ്ട് പക്ഷെ ചോദിക്കാനുണ്ട് എന്തോരു മടി കാരമ്മള് അയൽവാസികളൊക്കെയാണ്ന്ന്ണ്ടെ ഞമ്മക്കങ്ങ് പോയി ചോദിക്കാര്ന്ന് ഇത് കുറച്ച് പുറത്തേക്ക് കുറച്ച് റോഡ്മ്മല് നടന്നു പോകാനുണ്ട്. ഞ അങ്ങനെ കടയിലൊക്കെ പോയി വരുമ്പോ കാണയാ ഒന്ന് രണ്ട് തവണ വണ്ടിമേ പോകുമ്പോ ജസ്റ്റ് ആവിടെ നിർത്തി പക്ഷെ, ആരെയും കാണലില്ല പിന്നൊരു പ്രാവശ്യം കണ്ടപ്പോ അവിടെ കൊറേ ആൾക്കാ ക്കാര് പുറത്തവ ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടൂല്ല ഞാൻ കുട്ടികൾ കാര്ള്ള സമയത്ത് കുട്ടികള പറഞ്ഞാച്ചരിൽ ചോദപ്പിക്കണംമെന്ന്ക്ക വിചാരിചു കാരണം വീട്ടിലുണ്ടാവുമ്പോ അതിനോട് വീരണ്ടാവില്ല ഈ മാങ്ങ ചക്കൊക്കെ ഉള്ള പോലെ തന്നെ ആരിക്കും ഉണ്ടാവുക അപ്പൻ ഞാൻ വിചാരിക്കും ഓല്ക്ക് ലും കൊടുക്കലില്ലന്ന് തോന്നിയൊ ശരിയായിരിക്കും ഞാൻ അങ്ങനെ കരുതും ചോയ് നല്ല വല്യ ചോ കാണുമ്പോ ഇങ്ങനെ തിന്താൻ പൂതിയ ഉം ഇവിടെ പീടിയലും വാങ്ങൻ അങ്ങനെ കിട്ടൂല കുറച്ച് ദൂരെ ടൗണില് കുറച്ച് ദൂരെക്കെ പോയാലാണ് കിട്ട് ഇവിടെ കയ്ഞാ കൊല്ലൊക്കെ ഉണ്ടായിന്നു കടയിൽ വാങ്ങാൻ കിട്ടി നല്ല വിലയ അവര് രണ്ടെണ്ണത്തിന് രണ്ട് നൂറുപ്പ്യേ പടുത്ത് കിലോനും കിലോനും മുന്നൂ കിലോന് മുന്നൂറ്റിമ്പത് നന്നൂറ്റുപ്യ എവിടെ
ഈ സീസൺ ആയതിനെ കൊണ്ടാണോ വില കൂടുതൽ
ഊതി കാരണം ഞാൻ സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ മാത്രം എടുത്ത് വിടും അത്രൊക്കെ പൂതിയാവുമ്പള് അല്ലാണ്ട് കിലോന് ഒന്നും വാങ്ങി കഴി ക്കാൻ ഒക്കില്ല
ഉ അല്ല പിന്നെ ആര തരണ എന്നാ പിന്നെ നമ്മള കൊതിക്ക് തിന്ന അല്ലേ പിന്നെ ആരെ തരണ്ട
അതെ അല്ലെങ്ക ആ അതെ ഇപ്രാവശ്യം കിട്ടി പക്ഷെ കൊറേൊന്നും കിട്ടിയില്ല ഒരു അഞ്ച് ചാറണ്ണ ഒക്കെ കിട്ടിട്ടുണ്ടാവുള്ളു ഇവിടാനെങ്കിൽ കുറെ ആൾക്ക കാരുണ്ട് ഞങ്ങൾ ഒന്ന് രണ്ടാൾക്കാർ ഒന്നുമല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ ഉ ഇല്ല
ആ ശരി
ആ എന്റെ തൈ വാങ്ങി പിടിച്ചിടണം എന്നൊക്കെ പറയുന്നു
ഉം ആ ഇവിടെ തൈയി തായി വല്യ മരണ്ട്
ഏ ആ ഓരോ മണ്ണിന്റെ ഒരു പ്രതേകതയാ ചില മണ്ണിൽ വേഗം കായ്ക്കും ചിലേതിന് ഇങ്ങനെ കിടന്ന് മൊരടിക്കും ക്കാള്ളു ഉണ്ടാവൂല ഞങ്ങളത് അങ്ങനൊത്തൊരു നല്ല മണ്ണാണ്
ആ പ്രായം അതുണ്ടായ പണിയ ഒരു ചെറുതിങ്ങട്ട് ഇണ്ടായിട്ട് പിന്നെ കുറേ അങ്ങട് തൊഴിഞ്ഞു കിടക്കും അപ്പൊ ഒരു സങ്കടാ
ആഹ കാണാം ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുമ്പോ സങ്കടമാവും നിറയെ ചെറിയ കുഞ്ഞുവീണ് കാണുമ്പോ സങ്കടാവും
അപ്പൊ പിന്നെ ഇനീപ്പത് ഇണ്ടാവണം മൂത്ത് ഇങ്ങട് കിട്ടുമ്പോത്തിനും കൊറച്ചേ ഉണ്ടാവുള്ളു പൂക്കാനൊക്കെ നല്ല പൂത്ത് കായൊക്കെ ഇണ്ടാവും പക്ഷെ എന്നാലും നമ്മളെ പൂതിക്ക് തിന്നാൻ
ആ അതെ പൂതി എപ്പളെങ്കിലൊക്കെ ഒന്നാണെ ഒന്ന് കഴിക്കാലോ അടുത്ത ആഹ ആഹ
കൊറെയൊക്കെ കൊടുത്ത് ട്ടോ കുടുംബകാര്
ആഹ ഞാൻ ചോദിക്ക്യ പുറത്താരെങ്കിലൊക്കെ വ ന്നുവായി കൊണ്ടൊവോ
നമ്മള് കുടുംബക്കാർക്ക്
ആഹ അങ്ങനെ
ഉം വീടിന്റെ അടുത്തുള്ളോർക്കൊക്കെ
ആഹ പിന്നെ യാത്രയൊക്കെ പോക്കില്ലേ?
യാത്ര ആ അങ്ങനൊ ന്നുൽ ല്ല ന്നാലും എടക്കൊക്കെ പോഉം
ന്നന്നപ്പ്ളേക്ക് ചൂടും തൊടങ്ങി
മഴേഴ് ലോ പോയ മാതിരി ചൂടണ്ടാ മഴഴ് ഒഴിവാക്കി പോയ മത് ര
ആ അതെ മഴക്കാറ് ആയാലും ബുദ്ധിമുട്ടാണ് മഴ ഇല്ലെങ്കി ഇലും ബുദ്ധിമുട്ടാണ് ഒക്ക ബുദ്ധിമുട്ടാണ് ഒര് നോർമല് അയി റ്റ് പോവാണെ നല്ല സ് സുഖാണ് അതെ മതാപറിണു മഴ ഇ ഞാൻ ന്നാ വിളിക്യാ ട്ടോ വേറെ കോള് വെര്ന്ന്ണ്ട്
ഇത് കട്ടാക്ക്ആ
ആ
പത്തിൻറ്റ് ആയോ